ഹലോ
കേക്ക്ണില്ലേ.
ഓഹ് കേക്ക്ണ്ട് പറഞ്ഞോ. എന്താ വിശേഷൊക്കെ ഭക്ഷണം കഴിച്ചോ.
ആഹ് കഴിച്ച് വൈന്നേരം വൈന്നേരക്കെന്തേലും ഇണ്ടാക്കി വെച്ച് ട്ട്ണ്ടാവും
ഇല്ലല്ലാ നാലെരാമത്തേന് മക്കള് വരും സ്കൂളിട്ടിട്ട്. ബത്തേന് സ്നാക്സ് വാങ്ങും കടികളെന്തേലും വാങ്ങും. എപ്പളങ്കിലൊക്കെ ഇണ്ടാക്കും
ആഹ് പിന്നെ എന്താ ഇങ്ങള് ട്രിപ്പൊക്കെ പോവലുണ്ടോ.
ആഹ് പോവലൊക്കെണ്ട് ഊട്ടി മൈസൂരൊക്കെ പോവും.
ആഹ് ഭയങ്കര എല്ലാരെപ്പം പോമ്പ നല്ല സന്തോഷാണല്ലോല്ലെ
അതെ പിള്ളാരെപ്പഴും പോവും.
ഉം നമ്മള് എന്നുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ആ ഒരു ദിവസം മാത്രേ എല്ലാരും ഇപ്പം കൂടുമ്പോ
അതെ സന്തോഷാണല്ലോ.
ഉം ഉം മനസ്സിനൊക്കൊരു ഭയങ്കര ഉന്മേഷക്കെണ്ട് ആ ഞാന് ഇടയ്ക്കിടക്ക് പോവലുണ്ട്.
എടക്കെ പോവല്.
ഞാന് എന്താണ് മൈസൂര് ഊട്ടി അതേപോലെ ഇവിടെ അടുത്ത് കാണുമ്പോ അങ്ങനെ ക്കെ ഓരോ സ്ഥലത്ത് പോവലുണ്ട്.
ഏഹ്.
ഉം
ആടൊക്കെ നല്ല ഉണ്ടല്ലോ കാണാൻ ഇല്ലേ. കട പെയിൽ
അവിടെ നല്ല ആ ഉം അതന്നെ നല്ല കൊറെ സംഭവങ്ങൾ കാണാണ്ടല്ലോ. അടെ കുന്നിന്റെ മുകളിലൊക്കെ കേറിന്നാലൊക്കെ പലെതും കാണാനുണ്ട്. നിങ്ങളിപ്പോ അടുത്ത് എവിടിം പോയിട്ടൊന്നില്ലേ.
ആഹ് ഞാന് ഇതേപ്പം അടുത്ത് ഇവിടെടുത്ത് കുന്നിലെ മുകളിൽ പോയി.
ഏഹ്
ആഹ് എന്നട്ട് മോളിന്ന് താഴട്ടേക്ക് നോക്കുമ്പോം നല്ല രസാ കാണാന്. പിന്നെ കൊറ ഫോട്ടോസൊക്കെ എടുത്ത് കൊറച്ച് കേറി പോണം.
ആഹ് അയ്ശരിയാണ് നമ്മള് അങ്ങനെ കേറിപ്പോയെങ്കിലേ നമ്മക്ക് ക്ക് കാണാൻ പറ്റാത്തത് കാണാൻ പറ്റുള്ളു.
അതെ പിന്നെ താഴത്തേട്ട് നോക്കുമ്പോ നല്ലൊരു ആ നല്ലൊരു ഭംഗി കാണാന്
അതെ ഉം എല്ല നമ്മുടെ നാടും ഫുള്ളായിട്ട് കാണാൻ പറ്റോല്ലല്ലേ.
ഉം കുട്ടിക്കെ മടിയാ അത്ര കേറ്റക്കെ കേറാൻ.
അല്ല കുട്ട്യൾക്കല്ലേ ശരിക്ക് എന്താണ് ഉൻമേഷം ഉണ്ടാവണ്ടേ.
അതെ കേറ്റം കൊറേ കേറിയപ്പളേ.
ഉം ഉം.
ഒരു മടുപ്പ് വന്ന് ഇൻക്ക്, ഇത് ഇറങ്ങാൻ പിന്നെ സുഖാ. ഒറ്റതും മോൾന്ന് താഴട്ടൊക്ക് ഒറ്റ ഓട്ടം ഓടിയാതി ഇവിടെത്തും.
ആ മതി ഉം.
ഉം.
പിന്നെപ്പം ഇഞ്ഞ് എന്താണ് ഈ ചരിത്രപരമായിട്ടുള്ള അങ്ങനൊക്കെ സ്ഥലങ്ങൾക്ക് പോവാണെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരിത് കൂടുതൽ അറിയാനും പറ്റും അങ്ങനെ എവിടെലും പോവല് ഉണ്ടോ?
അന്ന് ' ' പോയിന് എടക്കല്
ആഹ് എടക്കൽ ഗുഹല്ലേ.
ആഹ് ആഹ് അവിടെ ഒരു സംഭവം ആണല്ലോ ഉള്ളിൽ നല്ല ഭംഗിയല്ലേ കാണാൻ. പഴയ കാലത്തെ രണ്ട് പാറകള് പിന്നെ അങ്ങനെ കൂട്ടി കൂട്ടി മുട്ടിയില്ല കൂട്ടി മുട്ടാതെ അങ്ങനെ ഒന്നിച്ച് നിക്കണ്ട് അവിടെ. നടൂല് ഒര് ഗ്യപ്പൂ.
ഉം ഉം ഉം
പാറ പൊട്ടിപ്പോയ എന്തോ ആണ് അയിനൊക്കെ എന്തൊക്കോ ചരിത്രങ്ങൾ ഇണ്ട് പറഞ്ഞ്. പിന്നെ ഓല ഭാഷേൽ എന്തൊക്കോ ആ പിന്നെ പാറക്കല്ലിന്റെ മോള് എഴുതി
ആ അവിടെക്കെ എഴുതി വച്ചിട്ടുണ്ടാവും ല്ലേ ആഹ് മനസ്സിലാവൂല. ഉം ഉം
എന്തക്കോണ്ട് നല്ല കയ്യക്ഷരത്തിൽ നല്ല വൃത്തിൽ എഴുതി വെച്ചീണ് അന്ന് എഴതി വച്ചതാ
ഉം ഉം അത് ആർക്കും അറിയണ്ടാവുലല്ലേ വായിക്കാനൊന്നും.
ഇല്ല ഇല്ല ഞങ്ങളെ നാട്ടിലുണ്ടായിനി അങ്ങനെ ഒരു ഗുഹ ഒരു ഗുഹ അതിനുള്ളില് ചെറിയ ഒരു എന്താ ഒരു കുറച്ച് പണിക്കാര് വന്നിട്ട് ജെ സി ബി യോണ്ട് മാന്തിയതേനി. അന്നപ്പോ പിന്നെ ഒ പാർക്കല്ലോണ്ട ഇങ്ങട്ട് മറച്ച് വെച്ചതാ ആ ഗുഹാ
അങ്ങനെ അങ്ങനെ വീണ്ടുള്ളി എല്ലാരും കീറിഓക്കി ഭയങ്കര ഇതായിനീ ഭയങ്കര വാർത്തയിലൊക്കെ നർഞ്ഞീനീ
ഏ അങ്ങനക്കെ ഇണ്ടായിനോ
ഓ അപ്പൊ അട്ത്താണ് അപ്പൊ അയ്ല് ഒര് മണ്ണിന്റെ കൊട ഇണ്ട് പിന്നെ അയ്ല് മണ്ണിന്റെ കട്ടില്ണ്ട് പിന്നെ എന്തൊക്കോ മണ്ണിന്റെ കുറെ സാനങ്ങള്ണ്ട് പിന്നെ ഒരാ രണ്ട് അസ്ഥി കൂട ഇണ്ട്
ഉം ഉം
നൂല് പോലത്തെ രണ്ട് അസ്ഥി കൂടം പിന്നെ ഏ ആ ഓ കലത്തില് വള്ളം ഇണ്ടായിനു അങ്ങ് അന്നത്തെ വെള്ളം പാട അങ്ങനെ ഒര് ഉള്ളീ കെറിയ മൂപ്പര് അഹ് ഇട്ത്ത് കുടിച്ചി കോമഡി ആയിനീ അങ്ങനെ മൂപ്പരെ
ഞമ്മക്കിപ്പൊ പോവ്മ്പോ കോമഡിയ്ക്കാരം പക്ഷെഓൽക്കത് അത്ര വല്യയ സംഭവിക്കാരെ
തമാശക്കി കുടിച്ചാള് അപ്പൊ എല്ലാരും പറയും ഇയ് ഇപ്പ തട്ടി പോവുന്നറ്ഞ്ഞ് അങ്ങനെ കോളേജിൽ കൊണ്ടോയി അപ്പൊ ഓല് അർഞ്ഞ് അഹ് ഒരു കൊഴ് പ്പുല്ലാ നല്ല വെള്ളാണ അഹ് എത്രോ വർഷം പയക്കണ്ട് പക്ഷേ മണ്ണിന്റെ കൂജെലയതൊണ്ടയ് അത് ഇങ്ങനെ രണ്ടാള് പിന്നെ എന്തോ സന്യസിക്കാനട്ടോ ഇര്ന്ന് അങ്ങനെരിതാണ് തൊന്ന്ണ്ടയ്ന്റെ ചരിത്രം സന്യസിക്കാട്ടേ ഇര്ന്ന് അങ്ങനെ വെള്ളും തണ്ണീ ഒന്നും കിട്ടാതി ഇങ്ങട്ട് പിന്നെ ആ പാറന്റെ ഉള്ളും വാതില് അടഞ്ഞു പോയത് എന്തയ് ക്യു അങ്ങനെ എന്തായാലും അഹ് ഭയങ്കര ഒരു വിറ്റ് ഞാനൊക്കെ കാണാൻ പോയിനീ അത് നല്ല രസണ്ട് കാണാന്
ഉം ഉം ഉം അല്ല ആരെങ്കിലും അവടെ വന്ന് പ്രാർത്ഥിക്കലോ അങ്ങനെ എന്തെലും ചെയ്യല്ണ്ടോ ചെലൊൽക്ക് അങ്ങനൊക്കെ ഒരു വി ശ്വാസായിരിക്കും
പക്ഷെ ഇങ്ങനെ ഓരോ യൂട്യൂബർമാരും ഇൻസ്റ്റാഗ്രാല്ള്ള ആൾക്കാരൊക്കെ വന്ന് കൊറെ വീഡിയോസ് ഒക്കെ ഇട്ത്ത് സന്ദർശനത്തിനൊക്കെ വന്നീനി അങ്ങനെ ഒരു സംഭവ ഇണ്ടായി നമ്മളെ സ്കൂളിന്റെ അട്ത്താണത് അപ്പൊ സുഖാ ആട്ന്നാട്ട് പോയ്‌ ഇടക്കടക്ക് ഞങ്ങള് ഉച്ചക്ക് ചോറക്കേ കയ്ച്ചേയ്ഞ്ഞാല് അഹ് കാണാൻ പോകും ഗുഹ കാണാൻ പോവാന്നർഞ്ഞ് അങ്ങനെ പോവും അയാള് വെള്ളട്ത്ത് കുടിച്ചതാണ് ഏറ്റം വല്യേ കോമഡിയായത്
ആഹ്
അഹ് അയാള് ഇപ്പളും ഇണ്ട്ട്ടോ അയാളൊന്നും ആയി പോയിട്ടൊന്നുല്ല ഉം ആസ്ഥിക്കൂടൊക്കെ ഒര് ചെക്കയ്ത് ആസ്ഥിക്കൂടൊക്കെ ചെക്കയ്തപ്പൊ പറഞ്ഞ് എത്രോ കൊല്ലം പയ്ക്കള്ളേ അസ്ഥിക്കൂടം നൂല് പോലെ ആയി പോയിന്ന് എല്ലൊക്കെ ഒര് നൂല രണ്ട് നൂല ഇള്ള്
ഏ
നെൽ നെൽത്ത് ചാരിരിക്ക്ണ മോഡലിലാണ് നൂല് പോലെ കെട്
ആ ആ ഞങ്ങളത് ഇവട്ത്തന്നെ സ്കൂളില് അതേപോലെ തന്നെ ഇണ്ടായിനീ ഞങ്ങളത് ബ്രിട്ടീഷ്ക്കാരെ അന്നത്തെ സ്കൂളാണ് ഇന്നട്ട് അവടൊക്കെ ചോമര്മലൊക്കെ അന്നത്തെ ചോരിം കാര്യങ്ങളൊ ക്കെ ഇണ്ട്ന്നൊക്കെ പർഞ്ഞിട്ട് ഇപ്പളും പെയിന്റ അടിക്കാതെ അങ്ങനെ വെച്ചിക്ക്ണ്
ആ അഹ് ശെരി
ഉം പിന്നെ ഒര് എന്താണ് ഇതും ഉണ്ട് ശവകുടീരം അന്നത്തെ ബ്രിട്ടീഷ്കാരെ ശവ കുടിരം അങ്ങനെക്കെ ഇണ്ട് അപ്പൊ അങ്ങനെ ചരിത്രം നെർഞ്ഞ സ്കൂളാണ്ന്നൊക്കെ പറിയ്ണ്ട് ആണ് ന്നാലും ഞമ്മക്കത് നമ്മള അവടെ എന്താണ് പഠിക്ക്മ്പോ നമ്മക്ക അത്ര വല്യയ ഇത് തോന്നൂല
അതെ
വേറെള്ള ആൾക്കാരൊക്കെ വര്മ്പോ അതിൻ കാണാനായിട്ട് അങ്ങനൊക്കെ വരും
അതെ ഞമ്മക്ക് ഞമ്മള എടുത്താകുമ്പോ അത്ര അത് തോന്നൂല.
ആഹ് അത്ര തോന്നൂല ഉം
പക്ഷെ പിന്നെ മറ്റുള്ളവര് വന്ന് കാണുമ്പോആണ് നമ്മക്കയിന്റെ ഇതറിയ. ആഹ് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. നമ്മള്ന്നാള് കാണാൻ പോയ കുന്ന് ഞമ്മള തൊട്ടടുത്തായപ്പൊ നമ്മുക്കൊരു വെലയില്ല അപ്പൊ എല്ലാരും കാണുമ്പൊളാണ് ഞമ്മളും പോയത് അമ്പടാ അപ്പൊ അങ്ങനെ ഒരു ത് ണ്ടല്ലേന്ന് അതുവരെഞ
ഇപ്പൊളല്ലേ ഇങ്ങള് പോയത് അയി ന് മുന്നേ ഇങ്ങള് പോയില്ലേനൂ.
എല്ലാരും ഭയങ്കര വരലും വീടിയോ എടുക്കലും കാണലും അങ്ങനെ വീഡിയോല്. കണ്ടപ്പോഴാണ് ഞാനും പോയത്.
ഏഹ് ഏഹ്
വീഡിയോല് ഇങ്ങനെ എല്ലാരും ഇവിടെ അങ്ങനേണ് ഇങ്ങനേണ് ഇവിടെ അങ്ങനെ മലേണ്- അപ്പഞാവെച്ച് ഒന്ന് പോയോകാച്ചി അങ്ങനെയാണ് പോകലുണ്ടായത്. അപ്പൊ ഞാൻ വിചാരിച്ച് അവനാന്റെ തുമ്പത്തന്നെ ആയിട്ട് നമ്മള് പോയോക്കാതെ മറ്റുള്ളവര് വന്ന് നോക്കുമ്പോ നമു അയിന്റൊരു വെല കളയിണത്
ആഹ് അതൊരു ഇതാണല്ലോ ഒരുമാരി ആഹ് അതന്നെ. പിന്നെ ഇങ്ങള് ഇവിടെക്കെ കടൽ തീരത്തൊക്കെ പോകലുണ്ടൊ
ബീച്ചി പോകും കോഴിക്കോടൊക്കെ.
ആഹ് ആഹ്. ആഹ്
ഇപ്പൊക്കെ എത്ര പുരോഗമിച്ചു പോയല്ലാടേ.
ആഹ് ഇപ്പ എന്തൊക്കെയോ വന്ന് ക്ക്ണ്.
വഴി കച്ചവടക്കാരൊക്കെ അങ്ങോട്ട് മാറ്റി പലെ പലേ മാ റ്റങ്ങളായി കുട്ടികക്ക് കളിക്കാനുള്ള സംവിധാനങ്ങള്. അപ്പിന്നെ ഒട്ടകം കുതിരേക്ക അന്നേണ്ട് ട്ടോ ഒട്ടകോം കുതിരേം അന്നേണ്ട്.
ഉം അവിടെ എന്തൊക്ക്യോര് ചരിത്ര ത്തിന്റെ കാറ്റ് കഥെക്കെഴുതി വെച്ചി ട്ടുണ്ടല്ലേ.
ഓഹ് ആക്കണ്ട് ഉം ഇത്തലോട്ട് അത്തല വരേണ്ട്. നടക്ക് ആണെങ്കില് കൊറേണ്ട്. കടൽ തീരത്ത് നടക്കാണെങ്കില് ഇന്നാള് ഞങ്ങള് പോയപ്പൊ പെര്ന്നാളിന്റന്ന് പോയ പ്പം നല്ല തെരക്കാ ന്നിട്ട്ത് കുട്ടികളൊക്കെ പകുതിവരേ പറഞ്ഞോണം പോയീന്.
ഉം കുട്ടികളെ കൊണ്ടു പോകുമ്പ നമ്മള് നല്ലല്ലോം ശ്രദ്ധിക്കണേ അയികണ്ട് പാഞ്ഞു പോയേക്കാരം.
ഇക്ക് പേടിയാക ഓരോര് കുട്ടി മ്മളൊന്നും എറങ്ങീല മ്മള കുട്ടികളൊന്നും എറങ്ങീല ഓരോരുത്തര കുട്ടികളെറങ്ങീട്ട് ഇങ്ങനെ കളിക്ക്യാ കാണ
ആഹ് ഓല നടൂലെത്തുമ്പോള് ഞമ്മളറിയൂലേ അമ്മാരി എന്താ ഒഴുകുതാണല്ലോ ഉം തിരമാലവന്നട ഉം പിന്നെ ക ഥ കഥ കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ അപ്പൊ അയിന് മുന്നേ അമ്മള്. ഇതാപ്പ നോക്കിയേക്കണം.
അന്നൊക്കെ നല്ലെ ചെക്കിങ്ങും കാര്യൊക്കെ ഉണ്ട് പോലീസുകാർ വന്ന് കർശനായിട്ട് പറയണു അങ്ങനൊക്കെണ്ട്.
അല്ല ആര് പറഞ്ഞാലും ഞമ്മളെ കുട്ടികളെ അമ്മളന്നെ ശ്രദ്ധിക്കണ്ടേ.
ഉം അതന്നെ കൊറേയെണ്ണം ഫുട്ബോൾ കളിക്കണോലുണ്ട്.
ആഹ് അക്കെ വേണോങ്കി അവിടെള്ളോലന്നേക്കാരേ. ഇങ്ങനെ ദിവസം ഇങ്ങനെ വരുന്നോലന്നേക്കാരം.
പിന്നെ എത്രോ വിദേശത്ത്ന്ന് വന്ന ആൾക്കാര് പിന്നെ ഹിന്ദിക്കാര് പല കോലത്തിലുള്ള ആൾക്കാരാപ്പുള്ളത്.
നമ്മളങ്ങനൊക്കെ പോവുമ്പ തന്നെ. കാണൊള്ളു അതൊക്കെ നല്ല ബ്ലോക്കാണല്ലോപ്പങ്ങനെയൊക്കെ പോകുമ്പൊ. പെരും ബ്ലോക്കാ ഉം.
അന്നെന്തോ ന്നിച്ചല്ല ബ്ലോക്ക് കൂടെക്കെ കയ്ച്ചിലായി പോന്നു ഉം ഫുള്ള് ബ്ലോക്കാ ഫുള്ളാക്കാര ഉം. ആൾക്കാരൊ നെർഞ്ഞെട്ക്കം.
അവ്ടെ ഗെൾഫിന്റെ കടകളെ കൊണ്ടൊക്കെ ഫുള്ള് നർച്ചിനല്ലോ അവ്ടെ. എവ്ടെ നോകിയാലും കടകളാണല്ലോ.
ആഹ് അതെ ഉപ്പിലിട്ടതു ഐസൊര്തി കടുക്ക പൊരിച്ചത്. വെലല്ലോണ്ട്.
ഉം അവിടെ മാത്രം അത്ര വെല നമ്മളവിടെന്നും അത്ര ഇല്ലാണും.
അത് ആട്ന്ന് കിട്ട്ണ പൈസക്ക് ഓല് കൊട്ക്കൂ എത്ര പൈസ വച്ചാ അത്രയും പൈസ കിട്ടല്ലോ.
ആഹ് കിട്ടണംന്നുള്ള ദെയ്കാരല്ലോ. പിന്നെ അവിട്ന്ന് നമ്മള് വാങ്ങാതെക്കൂല്ലാന്ന് ഓൽക് ന നന്നായിട്ട് അറിയാം അതോണ്ടാണ് ഓല് അത്ര പൈസ കൂട്ട്ണ.
ആ കോളിഫ്ലവർ പൊരിച്ചതൊന്നും രസന്നെണ്ടാവുല അയ്നൊക്കെ നൂറുപ്പായിട്ട് ഒരു പ്ലേറ്റിന് എന്തിനാ. ത്രക്ക് വാങ്ങോ ആര്ക്കറ്യ പിന്നെ കാടമു ട്ട ന്ന് അയ്മ്പുർപ്യ കാട മുട്ട.
ഉം കാടമുട്ടക്കൊക്കെ ഇബടെ മുപ്പർപ്പൊള്ളു അവിടെ അയ്മ്പുർപ്യ.
അവിടെ അയമ്പത് നൂറൊക്കെ ഓൽക്ക് ആടെ പറിണ പൈസട്ടുവല്ലോ. അതോണ്ടാണ് പറിണയ്‌സട്ടു.
ക്കൊല്ലൊ നമ്മള് വാങ്ങാതെക്കൂല്ലാന്ന് ഓൽക്ക് അറിയ അതോണ്ടാണ് അത്ര കൂട്ടണെ.
അതെന്നെ. ഈ ബീച്ചിക്കൊക്കെ വരൽന്റോ. ബീച്ചിലേ ഏ ഏ കുട്ട്യളായിട്ട് പോകുമ്പൊക്കെ സന്തോഷാണല്ലോ. ആഹ് എന്നാ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ ന്നായിക്കോട്ടെന്നാല് എന്നാ ഇയ് പിന്നെ വിളിക്ക്.
ആഹ് ആഹ് ആയിക്കോട്ടെ.
ഓക്കെ ഉം.